ആ കേൾക്ക്ണ്ടോ?
ജോലിയൊക്കെ ആയാ
ആഹ കഴിഞ്ഞു കുളി കഴിഞ്ഞിട്ടില്ല കുളിച്ച്.
അത്തെ ഒകെ കഴിച്ച്ക്ക്ണ് അത് പിന്നെ ഞാൻ നേരം വൈകിയാണ് കഴിച്ചത് അപ്പൊ അങ്ങനെക്ക.
ആഹ
ആ
മോള് സ്കൂളില് പോയാ?
ആ ഓള് സ്കൂള് പോയി ഉം. ആഹ കുട്ടിയെവിടെ? പിന്നെ രാവിലെ മയെയ്ദീനി പിന്നെ ഇല്ലട്ടോ പിന്നൊക്കെ വെയ്
ആഹ ഇവിടെ ഇന്ന് ഇതുവരെ പേയ്തില്ല.
ആഹ
അ ഞാൻ പിന്നെ. ആഹ കറണ്ട് പിന്നെ. ഉച്ചക്ക് ശേഷം വന്നു ഒരു മൂന്ന്മണിയൊക്കായപ്പോ. ഞാൻ പിന്നെ ഇങ്ങനെ അത് കൊറച്ച് മുത്തും കല്ലുംഒക്കെ വാങ്ങിയിട്ട് വന്നു കുറച്ച് കമ്മല് മാ മാല അങ്ങനെയൊക്കെ ഉണ്ടാക്കാനായിട്ട്.
ആഹ ആഹ് ആഹ്
ആ ഇനി പുതിയതായിട്ട് അങ്ങനെ ചെയ്താലോന്ന് ആലോചിക്കുന്നുണ്ട്.
ആഹ അങ്ങിട്ട് അത് വി
ആഹ വിൽക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒണ്ട ഉപയോഗിച്ച് നോക്കാം അപ്പൊ ആൾക്കാര് കാണുമ്പോ പറയല്ലോ എന്താണ് അഭിപ്രായോന്ന്. അപ്പഴത്തേക്കും. ആ അത് എല്ലാർക്കും ഇഷ്ടപ്പെടാണെങ്കിൽ കൊറച്ച് കൂടുതലായിട്ട് ചെയ്ത് കൊടുക്കാന്ന് വിചാരിക്കുക. ഇപ്പൊ ഭയങ്കര. ട്രെൻഡിങ് ആയിട്ട് മറ്റേ ഒരു ഷീറ്റില് പശയൊക്കെ തേച്ചിട്ട് മുത്തൊക്കെ ഒടിച്ചിട്ട്. കമ്മല് ഉണ്ടാക്കണ കണ്ടിട്ടില്ലേ വീഡിയോ. ആഹ അതുപോലെ എന്തെങ്കിലുമൊക്കെ പിന്നെ ഓണം വരെല്ലേ? അപ്പോ ആ അതിന് ട്രഡീഷ്ണൽ ആയിട്ട് കുറച്ച് മാലകളോ വളയോ? കമ്മലോ അങ്ങനെ എന്തെങ്കി ഒക്കെ ചെയ്യണം.
അത് നല്ലൊരു ഇതാണ് ട്ടോ.
ആഹ അപ്പൊ സമയവും പോവും ഒരു വരുമാനവും ആവും. ഇപ്പൊ തന്നെ ഫോട്ടോ എടുത്ത് നമ്മൾ സ്റ്റാറ്റസ് ഇട്ടാലേ മതിയല്ലോ കൊറെേ പേര് കാണുമ്പോ. ഒരു നൂറു പേര്ല് കണ്ടിട്ട് പത്ത് പേര് നമുക്ക് എൻക്വയർ തന്നാലും മതി.
ആ അതന്നെ ഉം
അതോണ്ട് എന്തെങ്കിലും ചെയ്യണം
ആഹ്
പിന്നെ
പിന്നെ എന്താ അങ്ങനെ പോണ്
മോള് സ്കൂളിൽ പോയാ
ആഹ ഉം സ്കൂള്ക് ആ ചോറ് കൊടുത്തു വിടലാണ് പിന്നെ എന്തേഞ് ഏ ഒരു മൂന്ന്ണിക്കെ ആഉമ്പോം വിടും.
ആ അ മൂന്ന് മണി വരെ ഇനി വെയിറ്റെയ്യ്ണം കാ ഇരിക്കണം വീട്ടിലുള്ളപ്പോ തോന്നും ഒന്ന് സ്കൂളിൽ പോയാ മതിയന്ന്. സ്കൂള് പോഉമ്പോത്തോന്നും വീട് ഒറങ്ങി കിടക് ക്ക ഒന്നു വന്നങ്കി ന്നല്ലേ ആ
അല്ലെങ്ങക്ക് ഒന്നും കൂടിയു അതന്നെ നോക്കിക്കൂടെ? ഏ ഫേ ഇത് ബ്യൂട്ടീഷ്യന്റെ അങ്ങത്തെന്തെങ്കിലും
ആ ഞാൻ അതും ആലോയിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ആ ചോയിച്ചപ്പ റേറ്റ് ഇങ്ങനെ ഇരുപത് ഇരുപത് ന്നൊക്കെ വെച്ചിട്ടാണ് പറഞ്ഞെ. അപ്പൊ ഉം അ പക്ഷെ ഞ അതില് ഒരു കോഴ്സായിട്ടും പഠിക്കാൻ പറ്റു എടാ ഇപ്പൊ ഒരു മാസത്ക്ക് ഇരുവത് അടച്ചിട്ട് ഹെയറ് അവ ഹെയറ് മാത്രമായിട്ടും അടുത്ത വേണങ്കി ഇത് പഠിച് ഴിഞ്ഞോ ഒരു മൂന്നാല് മാസം കഴിഞ്ഞിട്ട് അടുത്ത ഒരു ഇരുപതടെ എച്ച് അടുത്ത കോഴ്സ് അങ്ങനെയും ചെയ്യാന്ന് പക്ഷെ എന്താന്ന് വെച്ചാ നമ്മളിങ്ങനെ ഒരുമിച്ച് മൂന്ന് മാസത്തെ കോഴ്സ് എടുത്ത് പഠി ക്യാണെങ്കി നമ്മളയ് ഈ ആക്സസ് സർവീസ് ഒക്കെ ഉൺ ട്ടല്ലോ ഈ ഡമ്മിയുംആ പ്രോഡക്ട്സെക് ക്കെ അതൊക്കെ അവര് നമുക്ക് തരോന്ന് അല്ലെങ്കിൽ നമ്മള് തന്നെ വാങ്ങേണ്ടി വരോന്നാണ് പറഞ്ഞ ആ പിന്നെ ഞാൻ വിചാരിച് ശരി. ആ കൊറച്ച് നോക്കട്ടെ അങ്ങനെയന്ന് എന്താണെന്ന് ആലോയ്ച്ചിട്ട് ചെയ്യാമെന്ന്. ഇപ്പ തൽക്കൽ ഇത്ര എമൗണ്ട് ട അടച്ചു പഠിക്കേണ്ട സാമ്പത്തികമില്ല
ഇല്ലല്ലേ ആഹ് ആ ആഅയ് എന്തിനാ പോവല്? ഭർത്താവ് എന്തിനാ പോവല്?
ഹസ്ബൻഡ് ഡ്രൈവറാണടാ. ഓട്ടോയും കാറും പിന്നെ മോന് പിന്നെ കൊറച്ച് ലോണൊക്കെണ്ട്. അപ്പൊ അതിന്റെക്കെ കൊർച്ച് കാര്യങ്ങളുണ്ട്
ആഹ്
ഉം
ഉം
ഒരു ഇരുപത അടചൂ. ഒരു മാസത്തെ കോഴ്സാണെങ്കി പഠിക്കാം പക്ഷെ നമ്മള് ഇരുപത് അടച്ചിട്ട് പഠിക്ക്യാണെങ്കില് ഒരു പത്ത് രൂപയെങ്കിലും ആവോയിരിക്കും ഇതിനുള്ള സാധനങ്ങൾ വാങ്ങൻ എന്നാണ്നിക്ക് തോന്നണ. ആ അതുകൊണ്ടിങ്ങനെ മടിച്ച് മടിച്ച് നിക്ക ആ ആ പിന്നെ ഇപ്പൊ എവിടെ നോക്കിയാലും ബ്യൂട്ടീഷ്യനും ഫാഷൻ ഡിസൈനറും മുക്കിലും മൂലയിലും അത് ത് തന്നെ ഉള്ളൂ. പക്ഷെ എന്നിട്ടും എത്ര പേരുണ്ടെങ്കിലു അതിന് നല്ല സ്കോപ്പ് ഇപ്പഴും നല്ല ഇതുണ്ട്.
ആഹ് ഇപ്പൊ ഈ ഓൺലൈലൊക്കെ കാണല്ലോ ഓരോരുത്തര് അ ഒര് പേജും തുടങ്ങിയാല് ഐക്ക് നമ്മളിങ്ങനെ ഓരോന്ന് വ് ഇട്ടാലും എല്ലാരും ഒന്ന് കണ്ട് എന്തേനിപ്പം
ആ ഞാൻ ഈ വ് ആ ഞാനീഈ ഓണം ക്രിസ്മസ് ഒക്കെ വരുമ്പോഴത്തേക്കും വിചാരിക്കുടാ എന്തെങ്കിലും സ്വന്തമായിട്ട് ഒരു ഡിസൈനൽ ഒരു ഡ്രസ്സ് ചെയ്തിട്ട് നമുക്ക് ലാഭം കുറച്ചെങ്കിലും എടുക്കാൻ പറ്റിയിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത രീതിയിയില് ഒരു ഡ്രെസ്സ് ഇൻസ്റ്റൈല് കയ്യിലൊരു പേജ് തുടങ്ങി പോസ്റ്റ്യ്യണം. അപ്പൊ കിട്ടുന്ന ഓർഡർ ചെയ്യാലോ? അധിക ലാഭം എടുക്കാതെ നമ്മുടെ അഷ് ഒ കഷ്ടപ്പാടിനുള്ള ആ ഒരു പൈസയും. ആഹ് തുണിയുടെ. മെറ്റീരിയലിന്റെ പൈസയും മാത്രം കാൽക്കുലേറ്റ് യ്ത് ഒരു എമൗണ്ട് ഇട്ട് ട്ടെ.
ആഹ ആഹ
ഇടപക്ഷെ അങ്ങനെ കൊറേ ഓർഡർ കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ ഈ കുറുക്ക് നടുവേദനൊക്കെ കാരണം അതിനും ഒരു മടി വരാറുണ്ട് ഇനി അടുത്ത് ഓണം വരാനാണ് എന്തായെലും ഒക്കെ ചെയ്യണം
ആഹ ഇങ്ങനെ തയ്ച്ച് വെച്ചതും പിന്നെ ഇങ്ങനെ ഇങ്ങനത്തെതിനൊക്കെ തയ്ക്കാൻ വേണം
ഞാനാണെങ്കിലേ ഈ ഫ്രോക്ക് നൈറ്റി ഇറങ്ങിയ സമയംഉണ്ട ഉണ്ടല്ലോ ആ ഇപ്പോ ഒരു മുപ്പത് മുപ്പത് അടുപ്പിച്ച് ഫ്രോക്കിനായിട്ട്സ്സ് ഞാൻ തുണി എടുത്ത് തയ്ച്ച് ഒരു മുന്നൂറ്റി മുപ്പത് രൂപ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാം പോയി കാരണം ഫസ്റ്റ് പത്ത് പീസ് തയ്ച്ചു അപ്പൊ അത് കൊടുത്ത് എല്ലാരും വാങ്ങിയ ശേഷമാണ് അടുത്ത്ടുത്ത് തയ്ക്കാൻ തുടങ്ങി ഞാൻ അങ്ങനെ ഒരു മൂന്ന് സ്റ്റെപ്പ് തയ്ച്ചപ്പോഴത്തേക്കും എല്ലാരും വേണംന്ന് പറഞ്ഞവർക്ക് മാത്രം തയ്ച്ചു തയ്ച്ച് കൊടുത്ത് നമ്മുടെ ഇവിടെ തന്നെ പോയി പൊറത്തോട്ടൊന്നും ഇറങ്ങേണ്ടി വന്നില്ല ആ പിന്നെ അത് ഇരുന്നൂറ് രൂപക്ക് ഈ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടില് ഇരുന്നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്കൊക്കെ കിട്ടാ തുടിയപ്പോ പിന്നെ ആൾക്കാര് അതിന്റെ പേക്ന്നായി
ആഹ
പക്ഷെ അങ്ങനെയുള്ളതന്ന് വെച്ചാൽ അങ്ങനത്തെ പ്രോഡക്റ്റ് ഞാൻ അതിന്റെ ഇതിന്റെ ഡിഫറൻസ് നോക്കി നമ്മളാണെങ്കിൽ സ്റ്റിച്ചിങ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കും മറ്റൊ മെഷീൻ സ്റ്റിച്ചി ഒരു സൈഡിൽ കൂടെ ചെയ്ത് വിടുക പിന്നെ ഈ ബാക്കിൽ കെട്ടേണ്ടെ കറക്റ്റ് സെൻടറലിലെ വയറിന്റെ സൈഡിൽവരൂല്ല കുറച്ച് കൂടി താഴ്ന്നാണ് ഇരിക്ക്ണത് അത് കെട്ടുമ്പോൾ ഭയങ്കര വൃത്തികെടാണ് ഈ അങ്ങനെ വാങ്ങണ നൈറ്റീസ് ഒക്കെ നമ്മള് പൊളിച്ച് മുകളിലോട്ട് വെച്ച്ടിക്കേണ്ടി വരും അങ്ങനെ കൊറെേ ഡിഫറൻസ് ഒക്കെ ഉണ്ട് ആ ക്ലോത്തും പോരാ മെറ്റീരിയലിനും കുറച്ച് ആ കൊറഞ്ഞ കോട്ടന്റെ മെറ്റീരിയൽസ് ആണ് അതൊക്കെ ഉം എന്നാലും ആളുകള് വില കുറവാണെന്ന്റിയുമ്പോ അങ്ങോട്ടല്ലേ പോവാൻ നോക്കു ഉള്ളു ആ ഇപ്പൊ നമ്മളെ ക്കെ മുന്നൂറ്റി മുപ്പത്ത്ട്ടാണ് ഉം തുണി എടുത്തിട്ട് തയ്യ്ച്ച് തോട്ടരുന്നെ അപ്പോഴത്തേക്കും നമ്മൾ ഈ പത്ത് പീസൊക്കെ വെച്ച് എടുക്കുന്നത് കൊണ്ട് വലിയ ലാഭം കിട്ടാറില്ല പിന്നെ അത് വരഞ്ഞ് മറ്റത് ഇപ്പം ഒരുപാട് തുണി ഇട്ടിട്ട് അവര് ഒരു മിഷീൻ വെച്ച് അങ്ങ് വരച്ചിട്ട് കട്ട് ചെയ്താൽ മതി അതല്ലേ നമ്മൾ ഓരോന്നിനും ഓരോ തവണയലേ കട്ട് നല്ല പണി ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും നമ്മൾ മുനൂറ്റി മുപ്പത്ത് കടയിൽ ഇരുന്നൂറ്റി അമ്പത് എന്നൊക്കെ പറയുമ്പോ അവര് അമ്പത എഴുപത് കുറച്ച് ലാഭം അവർക്ക് കിട്ടണില്ലേ അപ്പൊ പിന്നെ അവരതിലോട്ട് പോകും
ആഹ അത് ശരിയാ ഇ ഇനി പിന്നെ ഇങ്ങനെയൊക്കെ പറ്റൂട്ടോ ചെറിയ ക്ലോത്തിലേ നല്ല വെല ഇല്ലാത്ത ക്ലോത്ത് ഒക്കെ വാങ്ങിയാണ്ടില്ലേ ഇങ്ങനെ വാടകക്ക് കൊടുക്കൂലേ അങ്ങനെയൊക്കെ ഇങ്ങനെ കൊറച്ചീച്ച ച്ചടിച്ചു വെക്കണം എന്നാ പിന്നെ ഈ പരിപാടികൾ ഡാൻസിനൊക്കെ ഇപ്പൊ വാടകന്റെ ഒക്കെ നല്ല പൈസയാണ് ഇന്റെ മോൾക്ക് ഇപ്പ എൽ കെ ജിന്ന്
തുണി മാത്രമല്ലടാ ജ്വലറീസ് അങ്ങനെയാണല്ലോ ഇപ്പൊ എവിടെ നോക്കി
മോൾക്ക് ഈ മോൾക്ക് നേസറീക്കില്ലേ ആയിരത്തി എത്രോ ആയിക്കണ് ആകെ മൂന്ന് ഡ്രസ്സിന്
ആ
ഏ അത്രൊക്കെ ഉണ്ട് ഓരോ
അത് ആ പൈസ ഉണ്ടെങ്കിൽ ഒരു രണ്ട് ഡ്രസ്സ് സ്വന്തമായിട്ട് നമുക്ക്
വാങ്ങ അതന്നെ പക്ഷെ ഏ അതില് കല്ലും ഇതും പിന്നെ ഇങ്ങനെ ഗിൽറ്റിന്റെതൊക്കെ ആക്കാരം അപ്പൊ ഇങ്ങനെയൊക്കെ ഇങ്ങനത്തൊക്കെ ഈ ണ്ടാക്കിയാ അടിച്ച് വെച്ചാല് മൂന്നെണ്ണം നാലെ ഒരേ പോലത്തൊക്കെ അടിച്ച് വെച്ചാല് ഈ ഡാൻസ് അങ്ങനത്തൊക്കെ പരിപാടിക്കൊക്കെ ഇങ്ങനെ കൊടുക്കാ നമ്മുക്ക് എപ്പളെങ്കിലും എപ്പളെങ്കിലും വാടക കിട്ടും
കിട്ടും കി ആഹ ശരിയാ പക്ഷെ ഞാൻ അത ആലോചിച്ചിട്ടില്ല കേട്ടാ അതൊരു നല്ല ഐഡിയാണ് അതുപോലെ ജൂലറി സെ റ്റിങ് ഇപ്പോ ഒരു
പിന്നെ ഈ പട്ടുവാവാട പട്ടുപാവാട പിന്നെ ല്ലേ ഈ ഒപ്പനന്റെതൊക്കെല്ലേ കാച്ചി അങ്ങനത്തൊക്കെ വേഗം ആ അങ്ങനത്തൊക്കെ എപ്പോളും കിട്ടും എപ്പൊളും അയിനൊക്കെ നല്ല വെല തന്നെ ഉണ്ട് കുറച്ച് ഇങ്ങനെ ഈ നൃത്തത്തിന് അങ്ങനത്തൊക്കെ ഉണ്ടാവല്ലോ അങ്ങനത്തൊക്കെ നിങ്ങക്ക് അറിയില്ല അങ്ങനത്തൊക്കെ പലെ മോഡലിലും അടിച്ചാണ്ട്
ആ ഈ ഡേ സ്കൂളിലെ കലോത്സവ സമയത്ത് അല്ലെങ്കിൽ ഈ ഓണം ക്രിസ്മസ് ഇങ്ങനെയൊക്കെയുള്ള ടൈമിലൊക്കെ ഇതുപോലൊക്കെ വ
ആ കുട്ടികളോട് പറഞ്ഞാലും മതി ഇങ്ങനെ എന്റെ അടുത്ത്ണ്ട് എന്ത്‌ ഇനിപ്പ വേണ്ടല് പറഞ്ഞോള് പിന്നെ ഇങ്ങള് ഇനിയിപ്പോ കുട്ടി വലുതായിട്ട് ചേർത്തുമ്പോക്കെ ടീച്ചേഴ്സിനോടൊക്കെ പറഞ്ഞാൽ മതിയല്ലോ ഈ അംഗനവാടിൽ പരിപാടി ഉണ്ടാവും അങ്ങനെ കുട്ടികൾ ഇങ്ങനെ പറയും ഇങ്ങനെ അല്ലെങ്കിൽ ചെറിയൊരു ചെറിയൊരു എഴുതിയാണ്ട് എവിടെങ്കിലും ഉം കാണോടുത്ത് ഒട്ടിച്ച് വെച്ചാൽ മതിങ്ങനെ ഉണ്ട് വാടക ഡ്രസ്സ് കിട്ടുംന്ന് പറഞണ്ട് ക്കെ എഴുതി വെച്ചാ മതി അപ്പോല് വന്ന് നോക്കുകയാണെങ്കിൽ ഓല്ക്ക് പറ്റിയതാണങ്കിൽ ഓല് എടുത്ത് പോയിക്കോട്ടെ ചെറിയ മട്ടത്തിന് ആ ആ ഈ കടയില് കിട്ടണ കാട്ടി ഒരു പത്ത് റുപ്യ കൊറച്ചാണ്ടൊക്കെ ഇതാക്കിയാലൊക്കെ കിട്ടും
ആ ശരിയടാ അതൊന്ന് നോക്കണം നമുക്ക് ആദ്യം എന്ത് തുടങ്ങിയാലും
ഇക്ക പറയുന്നേ ഓൽക്ക് പിന്നെ വേറെ തയ്ച്ച് കൊണ്ട്കൊടുക്കേണ്ടി ആവശ്യ ല്ലല്ലോ അത് ഇങ്ങൾക്ക് ആ ആ കൂലി ഇങ്ങൾക്ക് അങ്ങോട്ടന്നെ കിട്ടൂലേ പിന്നെ അയിന്റെ ഇതും പിന്നെ കേടര്ന്ന സാധനവും അല്ല ഏർ എ എല്ലാ കുട്ടികൾക്കും ഒരു നോർമൽ ആയിട്ടുള്ള വലുപ്പത്തിൽ അടിച്ചാൽ മതി അങ്ങനത്തെ ഒരു ഇതില് എല്ലാർക്കും ഇടാൻ പറ്റിയ ഒരു വലിപ്പത്തിൽ അടിച്ചാല് ഏ മുട്ടിനുള്ളതും ഇപ്പൊ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ ഫുള്ള് ഉണ്ടാവും മറ്റവർക്ക് മുട്ടീനൊക്കെ ആയണ്ട് അങ്ങനെ അടിക്ക
ഉം അടിക്കാൻ പറ്റും കയ്യ്ണോലിക്ക് അങ്ങനത്തൊക്കെ പറ്റും ഉം എന്താ പറയാ ഞാൻ പറയാൻ കാരണം ഞങ്ങൾ ഇങ്ങോട്ട് നെയ്സറി അംഗനവാടിന്ന് ഞങ്ങള് ആ ഇതിന് പോയിനി എന്താ പറയാ വാടക നോക്കാന് അന്ന്പ്പാ നല്ല നല്ല രസുള്ള പലേതും
ടൈമ്
ആഹ ശരിയടാ അത് ഞാനെ ഇപ്പൊ വിളിക്കാം ആ